എന്താണ് വർത്താനം ഇന്നിപ്പോ തിങ്കളാഴ്ച ഒക്കെ ആണല്ലോ ഞായറാഴ്ച കഴിഞ്ഞപ്പോ നമ്മള് സ്കൂള് നമ്മള് ജോലി തിരക്കിലോക്കെയാണ് ഇപ്പോ എന്താ നിങ്ങളുടെ അവസ്ഥ വീട്ടിലിരിക്കാണോ അതോ ജോലി സ്ഥലത്തുള്ളത്
അല്ലല്ല ഞാനും വെറുതെരിക്കല്ല ഇത് ഞാനും ജോലി സ്ഥലത്താണുള്ളത്. ഞാൻ നിലവിൽ ഇപ്പോ കേരളത്തിലില്ല പോറത്താണുള്ളത് എന്താ നിങ്ങളെ വർത്താന എന്താ?
അതെ അത് പറഞ്ഞപ്പോഴ ഞാനിങ്ങനെ ജോലി സ്ഥലത്ത് തന്നെയാണ് പക്ഷേ ഭയങ്കര ഉറക്ക് ഭയങ്കര കാര്യണ്ട് കാരണം ഒരു ഇത് കിട്ടുന്നില്ല ഒരു സമാധാനയില്ല കാരണം ഈ ലോകകപ്പ് ഒക്കെ തുടങ്ങിയതിന് ശേഷം തീരെ ഉറക്ക് തീരെ കിട്ടണില്ല കാരണം നമ്മുക്കറിയാം കളിന്റെ സമയം തന്നെ ഒരു രാത്രിന്ന് ഒന്ന് ഒമ്പരക്ക് കളി തുടങ്ങ ഒമ്പ ഒരു കളി കഴിഞ്ഞിട്ട് അടുത്ത കളി പന്ത്രണ്ടരക്ക് പിന്നെ മൂന്നരക്ക്, അഞ്ചരക്ക് ഒരു ഉറങ്ങേണ്ട സമയം പൂർണ്ണമായിട്ട് കളീന്റെ സമയമായിട്ട് മാറിപ്പോ അത് ഒന്നാമത് അമേരിക്കയിൽ സമയമാണ് അപ്പോൾ അവർക്ക് സമയംന്ന നമ്മളെ അവിടെ സംബന്ധിച്ചിടത്തോളം രാത്രികള് ആവാണ് അപ്പൊ തീരെ ഉറക്ക് ഇപ്പ കുറച്ചൊരു കിട്ടണില്ല ഞാനിപ്പപ്പിന്നെ ഈ എല്ലാ ടീമിനും കളിയിങ്ങനെ കൂടുതായി ശ്രദ്ധികരിക്കണകൊണ്ട് തന്നെ കൂടുതായിട്ട് ഉറക്കിട്ടണില്ല അപ്പം ഇന്ന് രാത്രില് നോക്കുകാണ് ഇതിപ്പോ എല്ലാം നമ്മളൊരു മാച്ചാവുമ്പോ നമ്മളൊരു അർജന്റീന കളിക്കാരുണ്ട് അതിനി കളി പന്ത്രണ്ടരക്കാണ് അപ്പോൾ ഒരു സ്വാഭാവികം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആറ് മണിക്കുറ് ഉറങ്ങാ എന്നുള്ള കാര്യം തീരെ ഇത്തരം ഈ ഒരു സമയത്ത് കിട്ടണില്ല അപ്പൊ നിങ്ങളെന്താ നിങ്ങള് ഈ വേൾഡ് കപ്പ് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണോ അതോ എന്തെങ്കിലും ഏതെ ടീമിന്റെ ആളാണോ നിങ്ങള്
അതെ അതെ ഞാന് ഇതേ പറഞ്ഞ പോലെതന്നെ അർജ അർജന്റീന എന്നുള്ള രാജ്യത്തിന്റെ ആരാധകനാണ് ഞാന് ഞാനിപ്പോ ഇ രാത്രി കളി കാണുന്നുള്ളൊരു മനസ്സില് ഉറപ്പിച്ച് ച്ചരു നിലയിലാണ് ഇപ്പോ ഉള്ളത് പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ കളിയൊന്നും ഞാൻ കാണാറില്ല എനിക്കിഷ്ടപ്പെട്ട രാജ്യങ്ങളുടെ കളികൾ മാത്രമാണ് ഞാൻ കാണാറുള്ളത് അപ്പോ ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളം അല്ലെങ്കിൽ ലോകം മുയുവനായിട്ടിപ്പോ ലോകകപ്പിന്റെ ചൂടിലാണ് നിലവിലുള്ളത് ഇപ്പോ ഞാനൊന്നു നോക്കുമ്പോ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നോക്ക് മുമ്പ് മറ്റുള്ള രാജ്യങ്ങളെ കാട്ടിലും അല്ലെങ്കിൽ മുള്ള പ്രദേശങ്ങളെക്കാട്ടിലും ഒക്കെ നമ്മുടെ കേരളത്തില് ഓരോ രാജ്യങ്ങളുടെേയും ആരാധകര് കാട്ടിക്കൂട്ടുന്നഓരോ പ്രവർത്ത നങ്ങൾ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലക്കാണ് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലക്സുകള് അതുപോലെ തന്നെ ബാക്കിയുള്ള ആരാധകരുടെ പ്ര പ്രകടനങ്ങൾ മറ്റു രാജ്യങ്ങളിലും മറ്റ പ്രദേശ റ്റ്ങ്ങളൊന്നും കാണാത്ത രീതിയിലാണ് ഇപ്പോ നമ്മൾ കേരളത്തി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ നിലവിൽ കേരളത്തില് ല്ല ആസാമിലാണുള്ളത് അപ നമ്മളെ വാർത്താ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളുടെ നമ്മുടെ കേരളത്തിലെ ഓരോ ആരാധകരുടെയും പ്രകടനങ്ങൾ കാണുമ്പോ നമ്മളിങ്ങനെ അത്ഭുതപ്പെട് പോവാണേ ഇത്രയും ക്യാഷ് ചെലവയിച്ച് പൈസ ചെലവയിച്ച് എന്തിനാണിങ്ങനെ ഒരു ആരാധന കർ അല്ലെങ്കിലിങ്ങനെ ഇതു ഏ മറ്റു രാജ്യങ്ങളുടെ ആരാധനയിലും ഇവല് വിളിക്കണത് ക്ക് അറിയില്ല എന്താണ് അതിനെ പറ്റി നിങ്ങളഭിപ്രായെന്താ
ആ അത് പറഞ്ഞപ്പഴാണ് സംഭവം കളി നടക്കുന്നത് മാത്രം അമേരിക്കേലൊള്ളൂ ബാക്കി അതിന്റെ ആവേശം അതിന്റെ മുഹൂർത്തന്റെ ദിശേല് നമുക്ക് പറയാ കേരളത്തില് കാരണം കേരളംന്ന്ള്ളത് ഈ ഒരു കളി ഫുട്ബോളിനോട് ഭയങ്കര ഇതിൽ കാൽപന്തിനോട് ഭയങ്കര ഇ പ്രണയിച്ച ഒരു സംസ്ഥാനംന്ന് പറയാ അത് ഇന്ത്യേല് വെച്ച് നോക്കാണെങ്കി തന്നെ ഏറ്റവും ഇത്തരം ഫുട്ബോളിനോട് അല്ലെങ്കി കാൽപന്തുകളോട് ഭയങ്കരധികം ഒരു പ്രേമം അതിനോട് ഭയങ്കര താല്പര്യം ഒരു സംസ്ഥാന കേരളം അപ്പം ഇത്തരം ലോകകപ്പുകളൊക്കെ സമാഗതമാകുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ഫാൻസിന്റെടെല് ഭയങ്കരതില് അത് ഭയങ്കര ഇഷ്ടം പോലെ സംഭവിക്കാണ് നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പ് കത്തറില് കഴിഞ്ഞ സമയത്താണെങ്കിലും നമുക്കറിയാം പുല്ലാവൂര് ഒരു ന്ന ദ്വീപില് ആ ഒരു ഒരു പുയയുടെ സെന്ററിലായിട്ട് ഇത്തരം മൂന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഇപ്പ കേരളത്തിലുള്ള ഒരു ഫാൻസ് ന്ന് പറഞ്ഞാല് അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ ന്നുള്ള മൂന്ന് ടീമുകളാണ് അപ്പോ അവരുടെ വെല്യ അവരുടെ ഓരോ ടീമിനും വെല്യ നായകന്മാര്ണ്ട് ഇപ്പോ നെയ്മർ, മെസ്സി, റൊണാൾഡോ ന്ന്ള്ള അവരുടെ വെല്യ വെല്യ കൂറ്റൻ ഫ്ളക്സുകളായിരുന്നു കഴിഞ്ഞ ഈ ലോകപ്പിന് സമയത്ത് ന്ന ഈ ലോകപ്പ് നോക്കാണെങ്കില് ഞാൻ മനസ്സിലാക്കുന്ന വെല്യ വെല്യ ഫ്ലക്സി യുദ്ധങ്ങളായിന്ന് ള്ള ഇപ്പ നമ്മക്കറിയ വല്യ വല്യ ഫ്ലക്സ് നെലമ്പൂ മുണ്ട അതിനൊരു ഉദാരനാണ് അവിടെ നൂറ്ററുപത് മീറ്റർ ആദ്യം ഒരു ടീം ഒരു അർജന്റീന ടീം എന്തെയ്യും ഏ ഫ്ലക്സ് വെക്കുകയും അതിന് ശേഷം പിന്നീട് ഇരുന്നൂറ് മീറ്റർ ന്നുള്ളത് അടുത്ത ടീമൊക്കെ പിന്നെ തൊള്ളായിരം അവസാനം നാന്നൂറ് അഞ്ഞൂറ് തൊള്ളായിരം വരെ പറ്റ ത്തിൽ കാണും അപ്പൊ ങ്ങള് പറഞ്ഞോ ഭയങ്കര പണത്തിന് ചെലവ് ന്ന് പറ പ്പൊ ങ്ങള് കറക്റ്റാണ് കാരണം ശെരിയാണ് കാരണം ഒരുപാട് പൈസ ചെലവ്ണ്ട് ഇപ്പോ നൂറ്ററപത് മീറ്റർ ഫ്ലക്സ് വെക്കണെങ്കിത്തെന്നെ ഒന്നര ലക്ഷത്തി മേലെ ചെലവ് വെര്ണ് ണ്ട് അപ്പൊ സ്വാഭാവികം ചിന്തിച്ചാത്തെന്നെ മനസ്സിലാവും ഒരു തൊള്ളായിരം മീറ്റർ ഫ്ളക്സ് വെക്കണെങ്കി എത്രത്തോളം ചെലവ്ണ്ട് ന്ന്ള്ളത് അപ്പ ഞാൻ മനസ്സിലാക്കണത് ഇത്തരം രീ ഈ രീതി ഈ ഫ്ലക്സുകള് ഒരുപാട് പണം ചെലവഴിക്കുന്നതിനേക്കാട്ടും നല്ലത് ആ പൈസ ഒരു പാവപ്പെട്ട കുടുംബങ്ങക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടി എന്തെലും ചെലവഴിക്കാണെങ്കിൽ അതൊ ഒരു നിലക്ക് ഭയങ്കര രീതിയിൽ ഉപകാരന്ന്ള്ളതാ ഇത്തരം ഫാൻസിന്റെ ഗ്രൂപ്പ് നമുക്കൊരുപാട് ചച്ച ഒരുപാട് നല്ല നല്ലെ ഫാ ൻസ് സംഭാവനകൾ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകൾണ്ട് ഇപ്പോ നമുക്കറിയ റൊണാൾഡോ ഫാൻസോക്കെങ്ങനെ ചെയ്യലണ്ട് അപ്പൊ ഞാൻ മനസ്സില ഇത്തരം പൈസകള് അല്ലെങ്കി ഈ സാമൂഹിക ക്ഷേമത്തിനോട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെലവാക്കുന്നതിനെ പറ്റി ഒരു ഉപകാരുല്ല ഈ ട് ചോയ്ക്കാണെങ്കിൽ ങ്ങള് ഇതിനോട് എതിർ ക്ക്ണ്ടോ അതോ ങ്ങനെ തിനെ അംഗീക എനി അതിനെ അനുകൂലിക്കുന്ന ആളാണോ ഇത്തരം നീ ഒരുപാട് പണം ചെലവഴിച്ചിട്ട് ഫ്ളക്സ് വെക്കുന്നതിനൊക്കെ
ഞാൻ തീർച്ചയായും ഇതിനെ എതിർക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാല് ഞാ വേറെ ഏത് പ്രദേശം ഞാനൊക്കെ പറഞ്ഞില്ലെ ഞാൻ ആസാമിലാ ള്ളത് ഇവിടുത്തെ ഇവിടെയും കേരളത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഒരു വേൾഡ് ലോകകപ്പ് നടക്കുന്നതി ഒരു അനക്കം നമുക്ക് ആസാമിൽ കാണാൻ കഴിയില്ല ഇത്തരം ഒരു ഫ്ലെക്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരാധകരുടെ പ്രകടനങ്ങളൊന്നും നമുക്ക് ആസാമിൽ കാണാൻ കഴിയില്ല പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കേരളം എത്രയോ കേരളത്തിത്തിന്റെ ഇപ്പഴത്തെ യുവത്വം എന്ന് മാത്രമല്ല മുതിർന്ന ആൾക്കാരടക്കം ഇതിന് പൈസ ചെലവാക്കുന്നരവസ്ഥയിലേക്കാണ് നമുക്ക് പോണത് അപ്പ എന്താ വെച്ചാല് കേരളത്തിന്റെ ഇപ്പോ ചെറിയ കലാലയങ്ങള് ചെറിയ ക്ലാസ്സുകളിലടക്കം വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ ഏഹ് ആരാധകരുടെ പ്രകടനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ ആയിട്ടാണ് ഏഹ് സോഷ്യൽ മീഡിയയിൽ ഏഹ് ഒരു വീഡിയോ കാണാനിടയായി ഈ പ്രകടനത്തിന്റെ ഇടയിൽ പരസ്പരം ഒരേ നാട്ടുകാർ പരസ്പരം തമ്മിൽ തല്ലുകൂടുന്നൊര അവസ്ഥ വരെ കാണാനിടയായി അപ്പൊ ഇത്രത്തോളം ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷേ ഒരു പക്തയില്ലായ്മ കേരളത്തിന്റെ ഒരു പക്തയില്ലായ്മ അല്ലെങ്കിൽ കേരളത്തിന്റെ പുതിയ വളർന്ന വരുന്ന തലമുറയുടെ പക്തയില്ലായ്മ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒരു ഭാഗത്ത ഒരു വശത്ത് നോക്കുമ്പോ പോല നമ്മള കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മലപ്പുറം നമ്മളെ ജില്ലയ സംബന്ധിച്ച് നമ്മളൊ കൂടുതൽ ഈ കാൽ പന്തു പ്രേമികളാണ് അല്ലെങ്കിൽ കാൽപന്തിനിനെ വളരെയധികം പ്രേമിച്ച ആൾക്കാരാണ് അപ്പൊ നമ്മൾ ഈ ആ വശത്തിലൂടെ നോക്കുമ്പോൾ നമ്മള ഇടയിൽ ചെറിയൊരു രീതിൽ ഇങ്ങനത്തെ പ്രകടനങ്ങള് അതുപോലെ ഇങ്ങനത്തെ ആരാധകരുടെ ഫ്ലെക്സ് വെക്കുന്നത് അതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു ഏഹ് ആശ്വാസകരമാണ് എന്നാൽ ഇത് അതിര് കവിടുന്ന ഈ പ്രാവശ്യംൾ അതിര് കവി കവിഞാ രീതിയിലാണ് ഓരോ ആരാധകരുടെയും പ്രകടനങ്ങളും കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ചപ്പോ രു ഏതൊരു പുഴയില് ചെറിയ ഒരു കളിമൈതാനം അർജന്റീന ആരാധകരെ ചെറിയൊരു കളിമൈതാനം തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത് അതിനൊക്കെ വളരെയധികം ചെലവ് വരുന്നുണ്ട് അത് ഞ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്ര ഇതിനായിട്ട ഉപയോഗിക്കുന്ന പൈസ അല്ലെങ്കിൽ ഇതിനായിട്ട ഉപയോഗിക്കുന്ന ഓരോ തുകയും നമുക്ക് മറ്റുള്ള പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ രഹിതരായ അന്നത്തിന് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായത്തിനുമായി ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ അതാണ് ഇതിനെക്കാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊണ്ട് ഞാൻ തീർത്തും ഇതിനൊരു എതിർക്കുന്ന അവസ്ഥയിലാണ് എനക്ക്പ്പോ പറയാൻ കഴിയാം
അതെ അത് നിങ്ങൾ പറഞ്ഞത് നല്ല കാര്യണ് അത് ഇതിനെ എതിർക്കാന്ന് പറ സ്വാഭാവികമാണ് കളികള് ഇങ്ങനെ നാല് വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരു കളി മാമാങ്കം എന്ന് പറയാ കാരണം അത് അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമാണ് അണികൾക്കിടയിൽ ഭയങ്കര ഇതിൽ ആഘോഷിക്കേണ്ടി വരുണ്ട് പക്ഷെ ഇത്രത്തോളം അതിന് കഴിഞ്ഞിട്ടുള്ള ആഘോ നമ്മള ഒരിക്കലും അ സംവദിക്കുന്നില്ല അതിനൊലുംപൂർണ്ണമായി അതിന സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പ ഞാന് ഇതിനെതിർക്കുന്നതാന്നാളാ ഞാൻ മസ്സിലാക്കുന്നത് ചെറിയ രീതിയിലൊക്കെ ഇണ്ടാവാ അല്ലെങ്കിൽ ഞാൻ മനസിലുന്ന ചെറിയ രീതി പരിപാടികൾ സ്കൂളൾപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളടക്കം ഒരു ദിവസം ഇത്തരം ഈ ഒരു ഇദിനെ ആഘോഷിക്കാൻ വേണ്ടിട്ട കു കുട്ടികളോട് ഇങ്ങനെ കളി അവരുടെഷ്ടപ്പെട്ട ടീമിന്റെ ടീമിന്റെ ജയ്‌സി ഇട്ടിട്ട് വരാൻ പറഞ്ഞ ഒരുപാട് സ്കൂളുകൾ ഞാൻ മനസില ഇത്തരം ഒരുപാട് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട്ഘോഷങ്ങളൊക്കെ നല്ലതാണാണ് മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് ഇന്നത്തെ വേൾഡ് കപ്പിന് ഇന്നത്തെ ലോകപ്പി പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും വല്ല്യരു മാമാങ്കമായി മാറി കാരണം മുബ് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഈ ഒരു ലോകകപ്പ് കൊണ്ടുവന്നത് അപ്പോം നമുക്കറിയാം ഇപ്പൾ ഈ ഒരു ലോകകപ്പിൽ ഏകദേശം നാൽപത്തെട്ട് ടീമുകൾ മത്സരിക്കുന്ന വലിയൊരു വലിയൊരു മത്സരായിരുന്നുള്ള കാരണം കഴിഞ്ഞത്തിലൊക്കെറ മുപ്പത്തിരണ്ട് ടീമുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഏഹ് കളി മാ നാപ്പത്തെട്ട് ടീമന്ന് മാറി ഒരുപാട് നൂറിലധികം കളികൾ വരുന്ന ഒരു വലിയ ടൂർണമെന്റായി മാറി ഇത് നമുക്കറിയ മൂന്ന് രാജ്യങ്ങൾ കൂടിയിട്ടാണ് ഈ ടൂർണമെന്റ് നടത്തത് വല്യ രു മറ്റൊരു സവിശേഷത അമേരിക്ക കാനഡ അ മെക്സിക്കോ എന്നുള്ളത് നമുക്ക ന്നെ അറിയാം അമേരിക്കായിട്ട് പറയുമ്പോ തന്നെ വലിയൊരു ലോക ലോകശക്തിയാാണ് അമേരിക്കയിൽ ഇങ്ങനെ ലോകകപ്പ് നടക്കാ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതിനിടിയിൽ ഈ ലോകകപ്പ് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യണ്ട് ഇപ്പോൾ നമുക്ക തന്നെ അറിയാം അമേരിക്കയിലെ ലോകകപ്പിന് ഒരുപാട് തരത്തിലെ വെല്ലുവിളികളും ഒരുപാട് തരത്തിലൽ പ്രയാസങ്ങളും നമ്മൾ അതിൻ്റെ ഒരു ഒരുപാട് പോരായ്മകൾ നമ്മൾ കണ്ടിപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളോട് ശ്രദ്ധ ശ്രദ്ധ ഏഹ് കാണുകയുണ്ടായി ഇപ്പോഴ വെച്ചാൽ ഒന്നിപ്പോൾ ഒരുപാട് റഫറിമാരെ അത് അമേ ആഫ്രിക്കൻ റഫറിമാരെ തിരിച്ചയച്ചു ഒരുപാട് കളി കാണികളെ തിരിച്ചയക്കുന്ന ഒരുപാട് കാര്യങ്ങള് അങ്ങനെ പിന്നെ കളിക്കാരുടെ ഗ്രൗണ്ടിൽ പാമ്പുകൾ അങ്ങനെ ഒരുപാട് കാര്യൾ നമുക്ക് ഇന്ന തം എന്ത അമേരിക്കയിൽ ഒരുപാട് ഫുഡ്ബോളിനെ പറ്റി നമുക്ക് എഹ് അവിടെ സംഭവിക്കുന്ന ഈ ലോക്കപ്പിനെറ്റ ഒരുപാട് പോരായ്മട നുമു ക്ക് കാണാൻ സാധിച്ചത പിന്ന വെച്ചൽ ഇതിൻന്റെ ടൈമിംഗങ് പി ഏകശം ഒരു ദിവസം അഞ്ച് കളൊക്കെ വരിയാണ് കാരണം സ്വാഭാവിക ഒരു പത്ത് നാല്പത്തെട്ട് ടീം ഇണ്ടാകുമ്പോ ഇത്തരം ഒരുപാട് കളികൾ വെച്ചിട്ടില്ലെങ്കിൽ കളി തീരൂല്ല കാരണം ഇത് ഒരു ഒന്നര മാസത്തിനുള്ള ഒരു കളി തീർക്കും മാണം അപ്പൊ അതിന് കൃത്യമായ രീതിയിയില് ഒരുപാട് കളികള് പെട്ടെന്ന് പെട്ടെന്ന് വെച്ച് പോണ രീതിയാണ് പിന്നെ ഇപ്പോ നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇതിന് മന ഭയങ്ക രീതിയിൽ ടിക്കറ്റിന് അഥവാ കളി കാണാനുള്ള ആരാധകർക്ക് ഭയങ്ക നിരാശ സംഭവിച്ചു തോന്നുന്നുണ്ട് ഇപ്പോ ഞങ്ങള് ഞൻ ഈ അടുത്ത് ഇങ്ങന കളിയുണ്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എത്രയ വില നോക്കിയപ്പോൾ ഒരു കളി ഫൈനലിന്റെ കളി കാണാനൻ മുപ്പത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിനഞ്ചച് ലക്ഷംക്കെണച്ച് ഒരു ടി വരുന്നത് അത് ചുരുങ്ങിയ പൈസയാണ് ലക്ഷങ്ങ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഖത്തർ ലോകകപ്പ് കഴിഞ്ഞതിനന് ശേഷം ഈ ലോകകപ്പ് നോക്കുമ്പോ ഭങ്കര ഇതിൽ പൈസ കൂട്ടി ആൾ ചില ആുകൾ വാങ്ങും ചെയ്യും ക ഇ നാല് വർഷം കൂടുമ്പോര്ന്ന് ഒരു കളിയാണ് അപ്പന്തെലു ആളുകള് അത് പൈസ ചെലവയ്‌ക്കാ ആ ക്കാര് തയ്യറാവുന്നുണ്ട് ആ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോട് കൂടാണ് ഇന്നത്തെ ഈ ലോകപ്പ് സംഭവി
അതെ തെ ങ്ങള് പർഞ്ഞ പൊ അതെ നിങ്ങള് പർഞ്ഞ പോലെ തന്നെ ഏ ഏകദേശം നാപത്തെട്ട് ടീമുകളും പതിനാറ് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മുടെ ഇപ്പത്തെ ഖത്തറ് വേൾടപ്പ്‌ തൊടങ്ങിയിട്ട്ള്ളത്. അപ്പൊ ആർക്കും അറിയാത്തൊരു സാധനാന്തെ ഈ ഖത്തറ് ഈ അല ഖത്തറ് നല്ല എ ലോകകപ്പ് പ്പ്‌ല് വിജയിച്ച ടീമിന് എന്താ കിട്ട ന്ന്ള്ളത്. ഏകദേശം ഈ വെറും കാ നമ്മൾ കാ നെലവില് കാണുന്ന ഈ എ സ്വർണ്ണം പൂശിയ അല്ലെങ്കി സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെ അഹ് വെറും അ എ കപ്പ് മാത്രമാണ് കിട്ട. അത് അതിന്റെ പുറമെ രാജ്യങ്ങൾക്ക് വേ പ്പന്തേലും കിട്ടുന്നുണ്ടോ ന്നുള്ളതാണ്. അപ്പൊ ഇതില പങ്കെടുക്കുന്ന ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഏ ഏറ്റവും അവസാനം കിട്ടുന്ന രാജ്യങ്ങൾക്ക് വരെ ഒമ്പത് മില്യൺ ഡോളർ വരെ കൊടുക്കുന്നുണ്ട് ന്നുള്ളാണ്. എന്നാൽ ഈ എ ലെ വേൾഡ് ലോകകപ്പിൽ ജനി ജയിക്കുന്ന ടീമിന് അഞ്ഞൂറ് മില്യൺ ഡോളറോളമാണ് അവർക്ക് കിട്ടുന്ന ഏകദേശ ട്ടുന്ന ഏ പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇത് കൂടുതൽ ചർചെയ്യേണ്ട ഒരു വിഷയാണ് ഏ നമുക്കിപ്പോ സമയപരിധിണ്ട്
അതെ നമുക്ക് എന്താല ഒരുപാട് സമയം സംസാരിക്കാനുള്ള വിഷയാണ്. കാരണം ഇപ്പൊ ഒരുപാട് പ്പം ഒരുപാട് വല്ല്യോല് ടൂർമെന്റ് വെ ട്ടാനിരിക്കാണ് ഇപ്പൊ കയ്ഞ് പ മ്മക്കെന്നെ ഒരുപാട് കുഞ് തീമുകൾ പുതിയ പുതിയ ടീമുകളൊന്നൊരു ത് വേൾഡ് കപ്പാണ് നമുക്കെന്താലോ ഇഞ്ഞൊരു സമയഒരു പാട് ഞ്ഞും കിട്ടു അപ്പ ആ സമയത്തൊക്കെ നമക്ക്ൻ സർച്ച് ചെയ്യാ നമുക് വെയ്ന്നേര ഒക്കെ ഒരുപാട് സമയങ്ങള്ണ്ടല്ലൊ ആ സയത്തൊക്കെ എന്താവാ അമ്മക്ക് വീണ്ടും ഇതിനെ പറ്റി സംസാരിക്കാ
അതെ അതെ ഓക്കെ ഓക്കെ നന്ദി
ശരി